ഹലോ എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ചായ കുടി ഇല്ല ചായ കുടിച്ചില്ല മളെ പടിച്ചോ
ആഹ ഞങ്ങള് ചായ പിടിച്ചു നേരത്തെ ഇനിയിപ്പം സമയം ഇത്ര ആയില്ലേ എന്തുണ്ട് നമ്മള് അഞ്ച മണി അഞ്ചരയ്ക്ക എബത്തേന അഞ്ച മണിക്കൊക്കെ മുന്നേ ചായ കുടിക്കും ആഹ
എന്താ കട എന്തും ഉണ്ടാക്ക അ അെങ്കിൽ
ഇല്ല ഇന്നിപ്പം ഉണ്ടാക്കിയൊന്നുമില്ല ആ ഇന്ന് ബേക്കറി മേടിച്ചു ബ്രെഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഉ
ജഗന്താ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഉച്ചിട്ടുള്ളതിനെയോ
ഏ എന്നും രണ്ടു നേരം വെക്കുായിരുന്നു ഇന്നിപ്പം ഞങ്ങള് ആ വീട്ടിലെ ആളള് കുറവാ അതുകൊണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് വെച്ചപ്പം വൈകട്ട്
ആഹ എല്ലാത്തും ചോറ്ന്നെ കഴിക്കോ
ഉം എല്ലാരും ചോറ് തന്നെ കഴിക്കുന്ന
ആഹ സുഖമാണല്ലോ അതുകൊണ്ടില്ലേ രാത്രി ഒന്നും ആക്കണ്ടറോടെേ
പ്രത്യേകിച്ച് അങ്ങനെ ആക്കണ്ട കാരണം ഹ് എല്ലാർക്കും ചോറ് കഴിക്കണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ വൈകിട്ട ഒരു കാപ്പ്യൂടി ഉണ്ട് ആ കാപ്പിൂടി എടി കഴിഞ് കഴഞ്ഞട്ട് പിന്ന അത്താഴം ചില സമയത്തക്കെ നമ്മള് വൈകട്ട് അത്തേക്ക് ചക്കക്ക ടു ആ ഇപ്പം ഇപ്പയൊക്കെ നേരത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നാല്ു നേരം ഫുഡ് എന്നുള്ളതൊരു പക്ക റട്ടീൻ പോലെ തന്നെയ ആായിരുന്നു ത് കുറച്ചൊക്കെ മാറി നമ്മളൊരു ആറ് മണി ഏഴുമ മണ ഒക്കെ ആുമ്പഴത്തേും ചക്ക ഒഴുങ്ങുവാണെന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ആ താരം കൂടി ഇല്ല
പിന്നെ ഭക്ഷണം കഴിക്കൂല
ആഹ പിന്നെ ഭക്ഷണം കഴിക്കില്ല
ആഹ
അല്ലെങ്ക നേരത്തെൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴഞ്ഴിഞ്ഞാൽ വൈകിട്ട് ഒരു ചക്കപ്പുഴ ഉണ്ടാവും അല്ലങ്ക കപ്പുഴുക അങ്ങനെന്തെിലും ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ രാ അത്ര ഒരു പത്ത് മണി പത്തരയൊക്കെ ആവുമ്പോത്തേരും അത്താഴം കൂടയും കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കൊറെൊക്കെ മാറ്റമുണ്ട് പിന്നെ നമ്മളല്ലട്ടോ ഹ് ഇവിടെ ഉള്ള വലിയ ആളുകൾ
ആഹ അത്തന്നെ നമ്മളെ വീട്ടില എവിടെ എന്ത് പറയാ പിന്നെ രാവിലെ നമ്മള് ഉറങ്ങ കട്ടവിട കാലിച്ചവിടിക്കൂല്ലേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞു പിന്നെ ഭക്ഷണം കഴിക്കും ചായ നാശത കഴിക്കും
ആഹ
അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിയ ആകുമ്പോം വീണ്ടും വരെ എന്തെങ്കിലും കഴിക്കണം നിർബന്ധമാണ് ഒന്നുകിൽ കിഴങ്ങ് ഓ അല്ലെങ്കില് പിന്നെ എന്താ പറയാ ഉപ്പം ഉച്ചിരത്തെ ചോറി രണ്ട് മണിയക്കാവകുമോ കഴിക്കാം രണ്ട് മൂന്ന് മണി ചിലപ്പോ നാ മണിയക്കെ ആകും
ഓ ആയി ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ രാവില രാവിലെ ഒരു പ്രോപ്പർ കാപ്പി കാപ്പിയും ക ണ്ടാവും പിന്നെ അത് കഴ ഉച്ചക്ക് ഒരു മണിയൊക്കെ ആ്പത്തേനും ചോറ് കഴിക്കും പിന്നെ വൈിട്ട് എന്തെങ്കിലും ചായങ്ങനെ ചായ ഉണ്ടാക്കും അതിനിപ്പോ കടി വേണം എന്നൊന്നും നിർബന്ധം ഒന്നുമില്ല
ആ ഇവിടെ വൈകുന്നേരം ഇപ്പ ഞാൻ പറഞ്ഞി ല്ലേ രണ്ട് മണി മു ചോ രണ്ട്മണി മൂന്ന് മണി ചോറ്ഴിച്ചാൽ പിന്നെ ഒരു നാല് അഞ്ച്മണി പോകുമ്പോ കാലിച്ചായ കുടിക്കും അതിന്റെ കൂടെ ബേക്കറി കയിക്കും
ഓ അത് എന്നും അങ്ങനെയാണോ ബീഫ് കറി ഏ വൈകിട്ടുണ്ടല്ലേ
ആഹ നമ്മള് കാലി ചായയും ബേക്കറി കയിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ആർ മണി ഒരു നമ്മള് മാ മഹ് രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചായ ഉണ്ടി വരും ഓ അതിന്റെ കൂടെ എന്താ പറയാ ചെലപ്പ വൻപയർ പുഴുങ്ങിയത് ചെറുപയർ പുഴുങ്ങിയത് അങ്ങനെ തുടങ്ങി എന്തെങ്കിലും വേണം നമുക്ക് കഴിക്കാൻ പറ്റണം കറിയാവരുത്
ഓ അപ്പൊ കൊറ പണി അടുക്കളയിയില് തന്നെ ആയിരിക്കൂല്ലേ കൊറ ടൈം നമ്മുടെ ഒരു ദിവസം ഓ
അവര് കൊറച്ച് കൊറച്ച് കഴിടും ചെല്പ്പം ഉപ്പുമവാ യിരിക്കും ആ നമുക്ക തപ ആ എവിത ആച്ച
വേറെ ആള്ക്കാരുണ്ടോ സഹായത്തിന് അരേലുൻണ്ടൊ
ഉമ്മ കുടിത്തിരും
ആ എന്നാലും ഫുൾ ടൈം അടുക്കളയിലും
അല്ല നമക്ക് കുട്ടികളൊക്കെ ഉണ്ടാവുമ എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആ പിന്നെ പിന്നെ ഞാനെ എന്ത് ചെയ്തുയിനു എന്താ പറയാ നമുക്കത് ഒട്ടും നമ്മള് മരക്കള സ്ഥിതിക്ക് നമുക്കത് കൊറ അങ്ങോട്ട് ശരിയാവൂല
ആ ന നമുക്ക് ഒരു റെസ്റ്റ ഉണ്ടാവില്ല നമ്മള് പെട്ടെന്ന് ടയേർഡ് ആകും നമുക്ക് ഒന്നാമത്തെ കാര്യം പണ്ടത്തെ ആൾക്കാരുടെ അത്ര ആരോഗ്യം ഇല്ലല്ലോ ഇപ്പം
ഉം ഈ എന്ന അന്നേരം എന്ത് പറയ ആ കേങ്ങോ തേങ്ങങ്ങളൊക്കെത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പൊലെ പച്ചക്കായില്ലേ അതൊക്കെ മുളക് പൊടിച ജെളം അല്ലെങ്കില് മമ്പയറ് ചെറു പയറ് കടല അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഇടാ എന്നിട്ട് രാത്രി ചപ് ചപ്പാത്തി വേണ്ട ആൾക്കാര്ണ്ട് പിന്നാ ഫസ്റ്റില് വേണ്ടാൾ
പത്തല് പത്തല് മീൻസ് പത്തിരിയാ
പത്തല് മീൻസ് നമ്മളെ പത്തിരി പറയണത് പച്ചേരി പൊടിയില്ലേ അതല്ലേ ആ ഇവിടെ അതല്ല നമ്മുടെ വെക്ക്ന്നെ അരിയില്ലേ മൂഡെരി
ആഹ്
അത് പൊതിർത്തി വെച്ചിട്ട് അരച്ചിട്ടാണ് ഇവിടെ ചുടുവാ ഇവിടെ പൊടി യൂസ് ചെയ്യൂല
ഓഹ് അപ്പം പോലെ
അപ് ആഹ് ഇവിട അതിന് പത്തലെന്ന് പറയും
പത്തല് പുളിപ്പിക്കില്ല പുളിമാവൊന്നും ചേർക്കാതെ അരച്ച് ചുട്ന്നെ
ആഹ് ഗ്രൈൻഡറില് അരയ്ക്കും എന്നിട്ട് നമ്മള് കൊറെേ ചെല ദിവസം കൊറേ അധികം അരച്ച് വെക്കും പ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോവും മോള് ഉസ് സ്കൂള് പോന്നെ ഇണ്ട് അപ്പം രാവിലെ എണീച്ചിട്ട് അത് നമുക്കൊരു ഭയങ്കര സഹായാണ് എന്താ പറയാ അരി അരച്ചി റ്റെ ഫ്രിഡ്ജില് വെക്കും ഞാന് വേണങ്കിൽ പത്തിരിയാക്കാം ദോശ ചുടാം എന്തെ ടുള്ളത് എന്താച്ച് ചെയ്യാം അപ്പോ അങ്ങനെ ചെയ്യും അതാണെ പത്തിരിയോ ചപ്പ ചപ്പാത്തി നിർബന്ധാണെ അപ്പൊ അത് എന് എത്ര ഒമ്പതെര ആഹ് ഒമ്പത് മണി പ പണിയാവുമ്പോ വരാ ഞാൻ ചോദിച്ചതെ എനിക്ക് ഉച്ചക്കത്തെ ചോറെന്നെ മതിയോ
നമ്മുക്ക് അങ്ങനെയില്ല നമ്മക്ക് ആകെ ചോറ് തന്നെ വെക്കിന്നേ പിന്നെ ഏ ഇവിടെ വല്ല്യാ പ്പ ഒണ്ട്. അപ്പ വെല്ല്യാപ്പാക്ക് എങ്ങനെന്ന്ച്ചാ ഏഹ് ഉച്ചക്കത്തെ ചോറ് വൈകിട്ട് എന്നുള്ളൊരു ഇത് ഇല്ല. അപ്പ നമ്മള് രണ് ണ്ട് നേരം വെക്കും. രാവിലെ ചോറ് വെയ്ക്കും. മോന് കൊണ്ടവാൻ സ്കൂള് കൊണ്ടവാൻ ഉള്ളോണ്ട് നമ്മൾ രാവിലെ തന്നെ ചോറാക്കും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ കൊറച്ച് ചോറും കൂടെ വയ് ക്കും. ആ ചോറ് മാ ത്രള്ളൂ. ആങ്ങ അല്ലാതെ അങ്ങനെ വേറെ ഏഹ് പലർക്കും പല ഫു ഫുഡ്ന്ന്ള്ള ഒര് ഇതില്ല. രാവിലെ കാപ്പി എല്ലാർക്കും പാടെ ഒരെണ്ണം ഉണ്ടാക്കും. ഏഹ് ഉച്ചയ്ക്ക് ചോറ് ആ പിന്നെ ഏഹ് വൈകിട്ട് ചായ അതിനുംഈ കടി നിർബന്ധ ഒന്നു ഇല്ല. പിന്നെ മോന് ഉള്ളോണ്ടാണ് നമ്മള് എന്തെലും ക കടി ഉണ്ടാക്ക്ണ. സ്കൂളൊക്കെ വിട്ട് വന്ന് ഴിഞ്ഞീമ്പം വെശക്കൂലോ അപ്പേ അന്നേരം എന്തെലുക്കെ ഇണ്ടാവും. ഒന്നെങ്കി ബേക്കറിം ഇണ്ടാവു അല്ലേ പിന്നെ നമ്മള് എന്തേലും ഉണ്ടാക്കും. ആ കോഴിക്കൊട്ടയോ ആ ചക്കയടെ യോ ഇപ്പ ച
ഉ ആ ആ അപ്പൊ ചക്കണ്ട കൊണ്ടുവരും ചക്ക കൂട്ടാ ന ആക്കണംന്ന് പറ അപ്പൊ നമ്മളെന്താ പറയാ ആകെ കിടക്കൽ മുറങ്ങ രാ ഒന്നും നു ഫോൺ നോക്കോ ആരെങ്കിലും വിളിക്കാനോ ഒന്നിനും പറ്റുല്ല വന്ന പാടെ ഇപ്പൊ ഉണ്ട് ഇപ്പൊ നാട്ടില് ണ്ടേ പിന്നെ അതും പുള്ളിക്കാരൻ കത്തറിലാരുന്നു
ആ എന്റെ ഹസ്ബൻഡും ഖത്തറിലായിരുന്നു നിങ്ങള് ഖത്തർ പോയിട്ടുണ്ടോ
ആ പോയിട്ടുണ്ടേ നിങ്ങള് പോയിട്ടുണ്ടോ
ഞാനും പോയിട്ടുണ്ട് ഞാന് കഴിഞ്ഞ ജാനുവരിയില വന്നു ന്നായി
ആ ഞാൻ മൂന്ന് മാസം അവിടെ നിന്ന്
ആ ആ ഇപ്പം
പിന്നെ അവിടുന്ന് നമ്മള് നമ്മള് തന്നെ എല്ലാം ചെയ്യേണ്ടത് അപ്പൊ
ഉംഅവിടെ പോകുമ്പോ നല്ല സുഖല്ലേ ഇത്രേ വലിയൊരു പണീന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോ നമുക്ക് ഭയങ്കരറിലാ ശേഷനായിരിക്കും ഹെ എന്താ ചെയ്യാ ഈ പല ആളുകളുടെയും ഇപ്പോഴും കുറേ പഴമ നിലനിർത്തുന്ന കുറെേ ആളുകളുണ്ടല്ലോ അന്നേരം
പക്ഷെ ഇപ്പൊ ഇപ്പൊ അതുകൊണ്ട് കൊറെ കുറഞ്ഞേ കാരണം നമ്മളൊക്കെ ഇങ്ങനെ മാസ്റ്ററിന്റെ അടുത്ത് പറയും എനിക്ക് വയ്യ നടുവേദനിക്കിന്ന് എനിക്കിന്ന് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലോ അപ്പോ അവരിങ്ങനെ പറ നമ്മള് പറയുമ്പോ അല്ലേ അത് ഭയര തെറ്റായിട്ട് വരുക
ആ അതെ അതെ പറ്റുള്ളൂ ആ പിന്നെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം പഴയ ആളുകൾ കളാണ് പക്ഷെ നമ്മൾക്കും റെസ്റ്റ് വേണോല്ലോ പണ്ടത്തെ അത്രയും ഒരു റസ്റ്റ് നമുക്ക് പണ്ടത്തെ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നെ നമ്മളെക്കാളും ആരോഗ്യമുണ്ട് എല്ലാ രീതിയിലും അവര് ഓക്കെയാ ശരിക്കും പറയും കൂടുതലും പ്രസവിക്കുന്തോറും നമുക്ക് കൂടുതൽ ആരോഗ്യം ഉണ്ടാകുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു ഒറ്റതവണ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ആരോഗ്യം എല്ലാം ഇല്ലാണ്ടായി പോവ ശരിക്കും
ഉം നടുവേദന ഒരു വൈയ്ക്ക് കാല് വേദന വേറൊരു വൈയ്ക്ക്
നമ്മുടെ കണ്ണിന്റെ കാഴ്ച വരെയും ശരിക്കും നഷ്ടപ്പെടും പ്രെഗൻസിയിൽ നമ്മള് അങ്ങനെയൊക്കെ വരും നമുക്ക് കൊറേ ഡെഫിഷ്യൻസീസ് വരും പണ്ടത്തെ ആളുകൾ അതൊന്നും ഇല്ലായിരുന്നു നമ്മളുടെ ഭക്ഷണരീതിയൊക്കെ ആയിരിക്ക
അതന്നെയൊരു പിന്നെ നമ്മള് ഫോണുല്ലേ നല്ലവണം ഉപയോഗിക്കുന്നില്ലേ പണ്ടേ അവരത് ഫോണൊന്നും ഇല്ലല്ലോ അവര് സംസാരിച്ചിരിക്ക ഇത് തന്നല്ലേ ആഹ് ആ നമ്മൾ ഇപ്പോ ഫുൾ ടൈം ഫോൺ ആണെ
അവർക്കാണ് ഈ കായികാധ്വാനം കൂടുതലാ നമ
ആ അങ്ങനെയൊന്നുമില്ല അന്ന് വാഷിംങ്മെഷീൻ ഇല്ല ഗ്യാസ് ഇല്ല എന്ത പറയാ എവിടെയെങ്കിലും പോണങ്കിൽ നടന്നിട്ട് പോണം നമ്മൾ ഇപ്പൊ രണ്ടടി നടക് അ നമുക്ക് പറ്റുണ്ടോ നമുക്ക് തലവേദനായി എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോ ഭയങ്കര കാല് വേദനായിരുന്നു എന്ത പറയാ കാല് മടക്കി ഇരിക്കാൻ പറ്റൂല രണ്ടടി നടന്ന കാലിൻ്റെ വേദന ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കുറച്ച് ഞാൻ നല്ലോണം ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ പിന്നെ എല്ലത്തിലും കുറച്ച് കൺട്രോൾ ആയി വന്നു എല്ലാം
ആ നമ്മളിപ്പ ശരിക്കും ഇപ്പൊ കൊറെ ആളുകള് റെസ്റ്റ് റെസ്റ്റ് എടുക്കാത്ത ആളുകളുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞിട്ട് നാല്പ്പത് ദിവസം ആ പോലും ആ
ഇപ്പ ഇനിയാരും ചെയ്യുന്നില്ല
ആ പക്ഷെ അത് ശരിക്കും കറങ്ങാൻ പോവാ ശരിക്കും അത് നമ്മൾ വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബോഡിക്ക് ആകെ കിട്ടുന്ന ഒരു റെസ്റ്റാ ആ ഒരു സമയമെന്ന് പറയുന്നത് അത് കഴിയുമ്പോ കൊച്ചിന്റെ പുറകേയും വില എല്ലാം കൂടും പിന്നെ നമ്മൾ വിചാരിക്കും കൊച്ചുങ്ങൾ സ്കൂളിൽ പോകുമ്പോ സുഖമായി ഹായിളും ഇപ്പിയിനെ പക്ഷെ അത് സ്കൂളിൽ തൊടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അടുത്ത് വെല്ലി യൊരു ടാസ്ക് എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അത് നമുക്ക് ഒരു പ്പില്ലാത്തൊരു ടൈമാണ് സ്കൂൾ ആ നമുക്ക് സ്കൂൾ തൊറന്ന് ന്ന്കഴിഞ്ഞ് കഴിഞ്ഞ അ ശരിക്കും നമുക്കും ക്കൊരോ ദിവസം പ്രോപ്പായിട്ട് കെടന്നെറങ്ങാൻ പോലും പറ്റും ട്ടില്ല ആ സമയം ഇതായില്ലല്ലോ
ഓക്കെ ഓക്കെ
ആഹ